ആഹ കേൾിക്കണ്ടാ
ആഹ് കേക്കണ്ട് എന്തൊക്കെയുണ്ട് വിശേഷൊക്കെ
നല്ല വിശേഷം
ഉ ചായ ചായക്കെ ഓടിച്ചോ ഹഓ ഇവിടെ നല്ല വിശേഷം
ഏ എല്ല നോമ്പണപ്പ ാൻ ചായ എടു
ഏ ശരിയാണ് ഞാനും നോമ്പോന്നെ
ആ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല ഹോസ്്പിറ്റ ആദ്യ നോമ്പ എടുക്കും ഇവിടെ
കു കാലം
ആഏ അ ഒരു ഓർമ്മ ഉണ്ടാവണ്ട പിന്ന പണയക്ക കഴിഞ്ഞ
ആഹ് പണിയൊക്കെ കഴിഞ്ഞു കുളി കഴിഞ്ഞു ഇവിടെ വീട്ടില് എല്ലാരും നോമ്പിടുത്തില്ല അപ്പം നോമ്പെടുക്കാത്തവൾക്കൊക്കെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഉണ്ട് കുളിയൊക്കെഴിഞ്ഞു മ്
ആണോ കൊറെ ആൾക്കാരുണ്ടോ വീട്ടില്
ഇല്ല കൊറേ ആളൊന്നും ഇല്ല മ് മൂത്തച്ഛനുണ്ട് ഹസ്ബൻഡിന്റെ ഏട്ടന്
ആഹ്
ഉൽക്ക് എന്തോ വയറിന് എന്തോ അസുഖം അപ്പൊ ഇന്നൂല് നോമ്പിടുത്തില്ല
ആഹ് അപ്പൊ എടുക്കുന്നില്ല
ആര് ഓലെ വൈഫില്ലേ ഓലെ വൈഫ് ഇപ്പൊ മദ്രസ ഒക്കെ ഒയിവല്ലേ
ആഹ് ആരുന്നു
ഇന്നായിന് ഇപ്പം ഞായറാഴ്ചക്കാറ് വെള്ളി ഇന്നിപ്പോ ബുധ വ്യാഴായില്ലേ
ആഹ് അഹ്
വെള്ളി കഴിഞ്ഞാ പിന്നെ ശനി ഞായറും എന്തായാലും ലീവാ പിന്നെ കുറച്ച് ദിവസം നിക്കാറനാണ്ട് അങ്ങനെ പോയ്
ഓല് നിങ്ങള് പോക്കില്ലേ നിങ്ങള് പോക്കില്ലേ
ദാ ഞാൻ വന്നിട്ട് ഒരാഴ്ച ആവ്ണൊള്ളൂ.
ആഹ് അപ്പ ഓര് പോയില്ലേ
ആഹ് ആഹ്
ഇങ്ങക്ക് എത്ര മക്കളാ
നിക്കും ഒരാള് ചെറുതാ ആഹ് ആഹ് മ് ഓന് ഒരു വയസും രണ്ടു മാസും.
ആഹ് എനിക്കും ഒരു വയസും മൂന്ന് മാസ ആയ ഒര് മോന് ണ്ട്.
ക്കുണ്ടോ
മ് എനിക്ക് മൂന്നാളുണ്ട് മൂന്നാമത്തതാണ് മ്
ഏഹ് ആയ്ശരി ഏഹ്
മ് ഒരു ഒരാൾ അഞ്ചാം ക്ലാസ്സിൽ ഒരാള് എൽ കെ ജി യു കെ അല്ല ഫസ്റ്റാൻഡേർഡ്
ആഹ്. അഹ് ശരി. പിന്നെ ഹാപ്പി അല്ലേ?
ഓ
മ് മ് കാലാവസ്ഥ ഒക്കെ ഇപ്പ എങ്ങനുണ്ട്
കാലാവസ്ഥ ഇതുവരെ നല്ല രീതിയില ഇപ്പതാ മൂടലായിട്ട്ണ്ട്. ഞാന് പണിയൊന്നും പണി കഴിഞ്ഞോന്ന് ചോദിച്ചാല് അലക്കല് അലക്കല് രാവിലെ മ മറ്റവര് മദ്രസ ഉണ്ടല്ലോ അപ്പൊ മറ്റൊവര് പോണേതിന് മുമ്പ് വേഗം അലക്കി തീർത്ത് കൊറച്ചും കൂടിട്ട് ഇങ്ങനെ അങ്ങനെ ഓനെ അയച്ചിട്ട് അങ്ങനെ ഒക്കെ ഉള്ളൂ ചെറുതായതല്ലേ ഒള്ളൂ പിന്നെ ആഹ് പിന്നെതാ ഞാന് അത് തൊടക്കണം വിചാരിച്ച അപ്പൊ ഞാനിന്ന് മുറ്റത്ത് കുറച്ച് പുല്ല് നോക്കണ്ടായിരുന്നു അപ്പൊ ഒന്ന് എന്നാ കയേ പിന്നെ നോമ്പു ആയിട്ട് വെക്കൂല വിചാച്ചിട്ടില്ല അതാ അവിടെടുത്തെന്നു വെയിലൊക്കെ ഒന്ന് വീശിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് ആഹ് വിടണം
മ് ഇങ്ങക്ക് ഇങ്ങനെ തുണികളൊക്കെ ഒണങ്ങി കിട്ടുവോ? വെയിലിങ്ങനെ
ആഹ് തുണി എല്ലാം ഡ്രൈയറിൽ ഇട്ടിട്ട് എടുക്കണത് കൊണ്ട്
ആഹ് ശരി വാഷിംഗ് മെഷീനിലിട്ട് ഒണക്കായിരിക്കൂല്ലേ
ആഹ് അത് ഡ്രൈയർ ഞാൻ വാഷിംഗ്‌ മെഷീനിൽ ഇട്ട് അലക്കൂല ഡ്രൈ ആക്കല് മാത്രം മ് അലക്കാൻ പിന്നെ ബെഡ്ഷീറ്റോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ നല്ല മടി പിടിച്ച സമയത്തൊക്കെ ആതൊന്നു ഇനിയിപ്പം ഒന്നും അതിൽ അധികം ഇടൂല
ഏഹ് ഇവടി ഇപ്പ വെയിലിണ്ട് രാവിലെ മഴ ഇണ്ടേര്ന്നു. ഇ ഇപ്പ വെയ്ൽ ഇങ്ങനെ ഉണ്ട് വര്ആ പോവാ വര്ആ പോവാ എന്നാലും വെയ്‌ല് തന്നെ ഉണ്ട് ഉം ചിക്കാള്ലൊക്കെ പൊറത്ത് ചി ക്കീട്ടുണ്ടെങ്കി എപ്പളാ പെയ്യ അറിയില്ല നോക്കി ഇങ്ങന നിക്കണം. പെട്ടന്ന് അവ്ട വിക്കല്ലാറിയാം മയേ ഉം
ഇന്ന് ഇപ്പ എട്ത്തില്ല ഇന്ന് രാവിലെ ഞാൻ വേഗം എളക്കി ഇട്ട കൊണ്ട് ഇനിപ്പ എപ്പളാന്നറിയില്ല അപ്പൊ അകം ഒന്ന് വേഗൊന്ന് വലിച്ചെടുക്കട്ടെ പെണ്ണ് ഒറങ്ങാണ് ഒറങ്ങുമ്പളേ എന്തെങ്കിലും നടക്കോളൂ അല്ലോ പ്പം ഒണ്ടാവും
ഏ അത് ശരി പിന്നെ വേറെന്തക്കെ വേറെന്താ ഓ ഒണ്ട് ഇവടെ ഹസ്ബൻറിന് ഉപ്പ ഇല്ല ഉമ്മ ഒണ്ട്
ആഹ് മ്‌ഹ് ഉമ്മ ഈ സഹായിക്കൊക്കെ ചെയ്യൂല്ലേ ല്ല പൊടി
ഓ കൂട്ടി തരും ഉം പിന്നെപ്പോ അമ്‌മൂ മുത്തശ്ശി ഇല്ലല്ലോ അപ്പൊ ഞാനൊന്നല്ലേള്ളൂ ഉമ്മച്ചി കൂട്ടിത്തരോ രാവിലെ ചായ കടി എല്ലാത്തിനും ഇട്ട് തരും പിന്നെ മുത്തശ്ശി ഉണ്ടാകുമ്പോ പിന്നെ ഞങ്ങള് എ എടിപ്പിച്ചലില്ലേ
ഇഹ് ആഹ് പിന്നെ എന്താണ് അത്ര രാവിലെ ഉണ്ടാക്കാ
രാവിലെ ഇപ്പ ഇന്ന് ഇണ്ടാക്കിയത് ദോശേം പിന്നെ ഇന്നലത്തെ കോഴിക്കറിയൊക്കെ ആണ് അഡ്ജസ്റ്റ് ചെയ്ത് ദോശ ഇണ്ടാക്കി ആ അയിന്റെ ഒര് ആപ്പിളി നോമ്പ് പറ്റീല്ല
ആഹ് ഇവിടെയും ഒരു പണിക്കോണക്കെ ഒണ്ട് നോമ്പ് നോറ്റിട്ടില്ല അപ്പൊ ഓർക്കും കുട്ടിയേക്കും ഞാൻ ചപ്പാത്തിയും ചിക്കൻ ഇന്നല്ലത്തെ ചിക്കൻ കറിയും തന്നെ ഞാനും ആഹ് അപ്പം ഉമ്മ പറഞ്ഞന്ന് മീൻ മേടിച്ചോണ്ടേ ഇരിക്കും ഉമ്മ ഇവിടെ ഉമ്മാൻ്റെ ഒര് അങ്ങളേൻ്റെ ഒര് ഹോട്ടലുണ്ട് ഉമ്മ അവിടേക്ക് പോവും
ഏ അങ്ങനെ ജോലിക്ക് അങ്ങനെ പോനാ
ആഹ് ആദ്യങ്ങനെ സഹായിക്കാൻ പോയി അങ്ങനെ അങ്ങനെ ആയിട്ട് പിന്നെവരെല്ലാരും ഷെഫാണ് എല്ലാരും പണ്ടാരിമാരാ ആഹ് അപ്പൊ ഉമ്മ അങ്ങനെ പോവും ന്നാള് ഉമ്മ നിന്നോട് മീൻ മേടിച്ച് കറി വെച്ചോണ്ടേ പൊറോട്ട മേടിച്ചിട്ട് വരാറില്ലേ അപ്പൊന്ന് പൊറാട്ടേം മീൻ കറിയാക്കാ വിജാരിച്ച് ആഹ്
ഉം ഞാന് അരി വെള്ളത്തി ഇട്ടിണ്ടങ്കി എറച്ചി കിട്ടേണങ്കി എറച്ചിയും പൂളേം വെക്കൂല്ലേ കപ്പ ബിരിയാണി അങ്ങനെ ഉണ്ടാക്കായ് വിചാരിച്ചിനി ഇനി അത്കിട്ടിയില്ലെങ്കില് വളളത്തിട്ടുണങ്ങി ഒട്ടാടയാ ഞങ്ങള് ഇവിട ഇവിട ഒട്ടാടറിയും
ആഹ് വീട്ടിഷ്ടല്ല ഓട്ടട ഓ ക്കണെങ്കി ഇഷ്ടല്ല ദോശ എന്നും ദോശ ആയിക്കുവല്ലോ
ആഹ് ഇവടെ അങ്ങനെ മാറി മാറി ഇണ്ടാക്കും ഓട്ടട, ദോശ ഞങ്ങള് ഈല് ഓട്ടടേല് തേങ്ങ ഇട്ട്ണ്ടാക്കും അപ്പൊ നല്ല ടേസ്റ്റാ ഇവിടെ ഉള്ളോൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടാ
ഇവ്‌ടെ എന്നും ഓട്ടട തേങ്ങ ഇട്ടിട്ട് തന്നെ ഇണ്ടാക്കാ തേങ്ങയും കൊറച്ച് ചോറൊക്ക കൂട്ടിട്ട് തന്നെ ഇണ്ടാ ക്ക പക്ഷെ എനിക്ക് ഇഷ്ട്ടല്ല ഓട്ടട. ദോശി ഇഷ്ടല്ല. എന്നും അധികം ദോശന്നല്ലേ നമ്മള്. എപ്പളും അധികം ദോ ശന്നല്ലെ ഇണ്ടാക്കാ. എന്ത് കടിയില്ലാ നേരത്തും മ്മള് മ്മള് ദോശ ആഹ് അല്ലാണ്ട് തിന്നൂല. ഇണ്ടാക്കൂല ഞാനൊന്നും പിന്നെ ചപ്പാത്തി ബൂരി നെയ്പ്പത്തിരി
ആഹ് പിന്നെ മക്കൾക്കും ഇഷ്ടാവ
ആഹ്ഓൽക്ക് പിന്നെ മൂരിം നെയ്പ്പത്തിരിം ആണെങ്കി ഓൽക്ക് ഇഷ്ടാ.
ആഹ് എണ്ണ കടികള് ഓൽക്ക് പിന്നെ ഭയങ്കര താല്പര്യയ്ക്കാരേ ഇഞ്ഞ് ഓലിം പറയാല്ല്യ ഞമ്മക്കും ഉം ഞമ്മക്കുപ്പ നല്ലത് മുന്നില് വാണം ഇന്നാല്
ആഹ് തിന്നാൻ തോന്നൊള്ളൂ ഇഹ് ബൂര്യെക്കാണെങ്കില് ഞമ്മക്കും കാര്യാണ്.
ആഹ് അതന്നെ പൂരിക്ക് എങ്ങനെ ഭാജി കറ്യാ ഇണ്ടാക്ക?
അങ്ങനെന്നുല്ല ഞാൻ കടലക്കറി മീൻകറി ഒക്കെ ഇണ്ടാക്കും ഭാജി ഒക്കെ ഇണ്ടാക്കും എല്ലാം ഇണ്ടാ ഇഷ്ട്വോ
ഏഹ് മസാല ദോശൊക്കെ ഇണ്ടാക്കോ?
അതൊന്നും രാവിലെ ഒന്നും ഉണ്ടാക്കൂല.
ഇണ്ടാക്കേല്ലാ?
ഉ ഉം
ഏഹ് അഹ് വല്യേ പണിയൊന്നുംല്ലല്ലോ.
അയ്ന് വല്യ കല്ലൊക്കെ വാണ്ടേ?
ഹേ, ഞങ്ങള് ഫ്രൈ പാൻ ലാ ഇണ്ടാക്കല്.
അത് ഞമ്മളത് ഇവട്ത്തെ ചെറ്താണ് അത് മതിയോ?
ആഹ് അയ്‌ല്ണ്ടാക്കിയാലും മതി.
തന്നെ എങ്ങനെ ഇണ്ടാക്കല് അയ്ൻ്റെ റെസിപ്പിയൊന്ന് പറഞ്ഞേരീം
അത് നമ്മൾ തലേന്ന് കുതിർത്തെക്ക അരിം പിന്നെ ആ തലേന്ന്പ്പം ആ ഇപ്പൊക്കെ ഇപ്പ എത്ര മണിയായി? ഒരു ഉച്ചക്കഉമ്പട്ടാലും മതി ഞ് ഇപ്പോ രാവിലെട്ടാലും കുഴപ്പല്ല നമ്മൾ അരി ഉം ഉയ്ന്നൂടി രണ്ടുടി വെള്ളത്തില് കു കഴിക്കാണ്ട് കുതിർത്തക്ക
താണ് നമ്മള് ദോഷക്കാരത്തിന് മാരി
ആഹ് ആഹ് അത്ര തന്നെ ഐക്ക് അമ്മള് ചോറൂട്ടൂലേ അമ്മള് ഓട്ടേടക്ക് അല്ല അമ്മള് എത്രേണോ അരി ഇട്കു ഒരു ക്ലാസ് അരിയാണേന്ന്ണ്ടെങ്കില് കര്ക്ലാസ് ഉയിന്ന്
ആഹ് ആഹ്
ങ്ങള് ഉയ്ന്ന് ദോഷ ഉണ്ടാക്കേണ്ടോ
ആഹ് ഉയ്‌ന്ന് ദോഷ ണ്ടാ
ആഹ് അതെ അതേപോൽ തന്നെ അഹ്ങ്ങനെ നമ്മൾ ആദ്യം എണ്ണ പരത്താണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ്ടല്ലേ മ്മള് പര്ത്ത ആഹ് ദോശ ങ്ങനെ ഒരു റൗ ണ്ടില്ങ്ങനെ ചുറ്റി അങ്ങനെ അങ്ങനെങ്ങൾ ദോഷ ണ്ടാക്കേണ്ടോ?
ആഹ് അങ്ങൻ തന്നെ
ആഹ് അതേപോലെന്നെ അയിക്ക് പിന്നെ മ്മള് ഈ അയ്ന്റെ മസാലാർഞ ഉരുളക്കെങ്ങും പിന്നെ ആഹ് ഏഹ് ഗ്രീപീസ് യാൻ കുട്ടെ ട്ട്ലില്ല ഞാൻ ഉരുളക്കെങ്ങും സവാളി
ഏഹ് അഹ് മാത്രം മസാലാക്ക്യാ മതില്ലേ
പിന്നെ ഇഞ്ചി ഇങ്ങനെ കുനുക്കുന എരിഞ്ഞാണ്ട് ചത്ക്കരുത് കുനുകുന ഇരി ഇങ്ങനെ കെ കൊർചീചെങ്ങനെ കടി കടിച്ചാ മാണോ നല്ലോം ചെറുതാക്കി എര്യ അതേമായ്രി വെൾതുളി നല്ലോ ചെറുതാക്കി എരുഞ്ഞീട്ട്
ഉം ഉം ഉം
എണ്ണെയിലിട്ടാണ്ട് അല്ലെങ്ക ഓയിലോ ഏതെങ്കിലും വെളിച്ചെണ്ണക്കാ നന്നാവാ കുറച്ച് കരിയേപ്പൊക്കെ ഇട്ടാണ്ട് അയിൽ ഈ സവാള വാട്ടീട്ട് പിന്നെ ഈ ഉരുളക്കെഴങ്ങ് നമ്മള് പുയുങ്ങിയാണ്ട് അയിലിട്ട് ഒടച്ചാ മതി അതന്നെ അത്രേ പണിയുള്ളൂ പിന്നെ കറിയും വേണ്ട മക്കൾക്കൊക്കെ നല്ല ഇഷ്ടായിരിക്ക്
ഇഷ്ടായിരിക്കും ലേ ഞാനിന്നാ അങ്ങനെ ഇണ്ടാക്കി നോക്കണം ഞാൻ അങ്ങനെ ഇതുവരെ ഇണ്ടാക്കി റ്റില്ല ഇവിടെ കാക്ക ഇണ്ടാക്കലുണ്ട് വല്യ ച ൽ ചട്ടി വച്ചിട്ട് വല്യ കല്ല് വച്ചിട്ട് ആണ്ട് പരത്തിയെല്ലം ഇണ്ടാക്കിട്ട് ആഹ്
ആഹ് ആ ഫ്രൈ പാനില് എണ്ണ തൂക്കാതെ നമ്മള് ഇതിങ്ങനെ ആ മാവ് മാത്രമായി കൊഴിച്ചിട്ട് ഇങ്ങനെ വട്ടത്തിൽ കറക്കിയിട്ട് പിന്നെ വേണെങ്കി നമ്മളിപ്പോ നെയ്യോ അല്ലെങ്കില് എണ്ണ എന്തെങ്കിലുമൊക്കെ ഒന്ന് തൂക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മള് പൊരട്ടി കൊടുക്കാ ഒര് അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ ഒന്ന് വേവിച്ചിട്ട് രണ്ട് മിനിറ്റ് ഒക്കെ വേവിച്ചാ മതി
ആഹ് ആ ഒന്ന് ഇങ്ങനെ ക്രിസ്പി ആവണല്ലേ ഇവിടെ പിന്നെ
കുറച്ചും കൂടി തോന വേവിച്ചാൽ മതി ആഹ്
ആഹ് ഞാന്
എടുത്ത് വെക്കണേന് മുന്നേ നമ്മള് ഒരു ലേശം ഇങ്ങനെ നടൂല് മാത്രം ഇങ്ങനെ ഏഹ് നീളത്തില് ഇങ്ങനെ ആഹ് നടൂല് മാത്രം നീളത്തിൽ ഇങ്ങനെ ആ മറ്റേ മസാല വെക്കുക എന്നിട്ട് രണ്ട് സൈഡ്ന്നും ഒരു സൈഡ്ന്ന് ആദ്യം മടക്കാ പിന്നെ ഇപ്പറത്തെ സൈഡ്ന്നും മടക്കീട്ട്
ഉം ആഹ് ഞാൻ ഇനി അങ്ങനെ ഉണ്ടാക്കി നോക്കണന്ന് വിചാരിച്ച് ക്കണ് ഇവിടെ ഒരിക്ക കാക്ക ഉണ്ടാക്കീനു വലിയ പൊറോട്ട കല്ല് വെച്ച് അയിൽ ഇങ്ങനെ ചിറ്റിട്ട് ഇങ്ങനെ കൂമ്പാരാക്കിറ്റ് അത് നെയ്യ് നെയ്റോസ്റ്റ് പല അങ്ങനെയൊക്കെ ഉണ്ടാക്കും അതില് റവയൊക്കെ ഇടും അവര്
ആഹ് റവ ഇടുന്നോൽക്ക് ഇടാ ഞങ്ങള് റവ ഒന്നും കൂട്ടലില്ല ഞമ്മളിപ്പോ വീട്ടിലിണ്ടാക്കാനല്ലേ നല്ലോം നന്നാവലും ഉണ്ട് വേണെങ്കി ഈസ്റ്റൊക്കെ കൂട്ടാ ലേശം
ആഹ്
ഈസ്റ്റക്കെ കൂട്ടിയാ ഒന്നും കൂടി നല്ല സോഫ്റ്റ് ഉണ്ടാവും മാണന്നില്ല അഡീഷണലാണ് പിന്നെ നമ്മള് ഉഴുന്നെത്ര എത്രത്തോളം കൂട്ട്ണോ അത്രത്തോളം സോഫ്റ്റ് ഉണ്ടാവും ഇനി ഇപ്പോ ഈസ്റ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും
ആ ന്നാ ഇങ്ങള് കട്ടാക്കീട്ട് വിളിക്ക്
ആ ന്നാ ആയിക്കോട്ടെ എന്നാൽ ശരി
ഇപ്പൊതന്നെ വിളിച്ചോളിട്ടോ എന്നാ അഞ്ച് കോളങ്ങ് തീർത്ത് വെക്കാ
മ്മേ ഇതിൽ അങ്ങനെ പറയരുത് ഓക്കെ ആഹ് ആഹ് എന്നാ ശരി